ആഹ്
ആ
മുഹമ്മദ് സഫാൻ പി അല്ലെ
ആഹ് അതെ
ആഹ് പിന്നെ ഏഹ് ഇങ്ങളെ നാട് എവിടെ?
നമ്മളെ നാട് ഇവിടെ പട്ടാമ്പി വല്ലപ്പുഴ. അല്ല ഇങ്ങളെ നാട് എവിടെ?
ആഹ് ആ ഞങ്ങളത് ഇവിടെ അച്ഛനമ്പലം.
എവിടെ സ്ഥലം ജില്ലേതാ?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
ഇങ്ങളെ ജില്ല എതാന്നു? ഹലോ. ഹലോ. ഹലോ നിങ്ങളെ ജില്ല എതാ?
ആഹ് ഞാന് മലപ്പുറം.
മലപ്പുറല്ലേ
ഇങ്ങള് മലപ്പുറ ഇങ്ങള് പട്ടാമ്പി മലപ്പുറം തന്നെ അല്ലേ?
അല്ലല്ല പാലക്കാട് ജില്ലേലാ വെരുന്നെ
ആഹ് പാലക്കാടല്ലേ?
ആഹ് അതെ.
ആഹ് പിന്നെന്താ കളിയൊക്കെ കാണലുണ്ടോ?
ആഹ് കളിയൊക്കെ കാണല്ണ്ട് ഇങ്ങളേതാ ടീമ്?
ഞാല് ബ്രസീല്.
ആഹ് ബ്രസീല് നമ്മളും ബ്രസീലാ.
ആഹ് പസ്റ്റു കളി കൊറച്ച് മോശേയ്ന്നുല്ലേ?
ആഹ് ഫസ്റ്റ് കളി മിഡ് പോരാ മിഡ് പറ്റ്
ഉം. ആദ്യത്തെ പന്ത്രണ്ട് മിനിറ്റ് ബോള് കാലിമ്മെ തൊട്ടിട്ടില്ല ബ്രസീലിന്റെ കൈക്ക് കിട്ടിയിട്ട്ന്നെല്ല.
ബ്രസീല് കോമ്പിനേഷൻ പോരാ അർജന്റീനെക്കെ ഇന്നത്തെ കളി കണ്ടീനാ എമ്മാ കോമ്പിനേഷനാ.
ഔ ഏതാ അത് ഹാട്രി ഓല് ഓല് പൊസിഷനും വിങ്ങും ഒക്കെ സെറ്റആണ് എല്ലതും സെറ്റാണ്.
ആഹ് ബാക്ക് സൈഡും സെറ്റാണ് മിഡും സെറ്റാണ് ഫോർവേർഡും സെറ്റാ. എല്ലാ സ്ഥലത്കും അടിപൊളി പ്രയേഴ്സ.
മറ്റേത് മൊറോക്കനെറ്റ്ള്ള കളില് എന്താബ്രാസീലിന് പൊസിഷൻ പറഞ്ഞാ കുറെ ആക്കാർ അങ്ങട്ട് വിഓടുമ്പോ കൊറെ ആൾക്കാർ ഇങ്ങട്ട് ഓട ഒരു സുകല്യന കളി
മെയിന ആയിട്ട് നമ്മളെ കശ്മീരോ മിഡ്ഫീൽഡോ കളി പയിക്ണ്‌ ഡിഫന്റ് മിഡ്ഫീൽഡ്
ആഹ ആ പിന്നെ ഈ ഡാനിലോനൊക്കെ എടുത്ത് എറിയന്ന് തോന്നണ
ആഹ് ഹ് അതേപോലെ ഫെബിന്ന് എറങ്ങിയപ്പഴാണ് ഒന്ന് സ്റ്റാൻഡ് ആയത് കളി മിഡ്ഫീൽഡില്
ആഹ ആഹ് പിന്നെ കോഴപ്പില്ല ഇനി അടുത്ത കളി ഹെയ്പ്പിനേറ്റ് നെയ്മർ എറങ്ങോല്ലോ നോക്കാ.
ഏയ് എയ്റ്ററ്റി നയിമർറങ്ങാറങ്ങാ അത് എമ്പതിനന് ശേഷം എന്നൊകെ പറിണെ എൻസിറോട്ടി നാല് ഫോർവേഡ്ക്കെട്ടിട്ട് കളി പിക്ക്ണ് അടുത്ത കളി
ആഹ പർഞ്ഞു കേട്ടുഅഹ് അല്ല ഒന്നെങ്കി സെക്കൻഡഹാഫിനറങ്ങും അല്ല എൺമ്പതിനെ എറക്കാൻ ചാൻസ് കുറവാണ് ഉറപ്പില്ല പലതും പരിണ്‌ എക്ണ്ട്. എന്തായാലും പരിക്കില്ലാതെ കളിച്ചു കിട്ടിയാ തേന്ന് ലാസ്റ്റ് വരേ
ആഹ ഒന്ന് മെസ്സി ഹാട്രി കൂടെ അടിച്ചപ്പോ അർജന്റിന ഫൻസിന്റെ തൊള്ള കേൾക്കാൻവെയ്യ
ഔ ഇഞ്ഞിപ്പോ ഇന്ന് പത്തരക് പോർച്ച് കല്ല് ഇണ്ടല്ലോ.
ആ പോർച്ചുകല്ലിന്റെ കളിയില് എന്തായാലും റൊണാൾഡിം കൂടി കൊള്ളടിച്ച കെയിഞ്.
ഓഹഫ് ന്ട്ടു ഇ നെയ്മറിന്റെ തിരിച് വരവിന്ന് കാത്തിരിക്കേണ്ടി വരും.
ആ അത്തന്നെ റൊണാൾഡിം കൂടി കോളടിച്ചാ ഇവിടെ കെയയിന് ഇവിടെ നിക്കാപട്ടില്ല.
ആഹ പിന്നെ സ്പെയിനിന്റെ കാര്യാണ് ആകെ മൂഞ്ചീതല്ലേ.
ആ സ്പെയിനി ലോക്കല് ടീം ആണ് വിചാരിച്ചിട്ടേ ഒരുല്ലാല പ്ലയേഴ്‌സിന്റെ സെ സെക്കൻഡ് ഹാഫിനിടെ വെച്ച്
ഔ യമാലിനെക്കെ യമാലിനെക്കെ ഇറക്കിയത് ലാസ്റ്റ് ക്കി
അതണ്ട എമാലിനെക്കെ ഫസ്റ്റ് ഇറക്കിക്കാണ് എന്തേലും നടന്നേനെ
എന്താ ആഹ് എന്താണെങ്കിലും കീപ്പറ് സെറ്റ് ചെയ്യണം
നാപ്പത് വയസാണ് ന്ന് പറഞ്ഞിട്ട് കാര്യമില്ല
ഔഹ് വാപ്പാരെ ഫ്ര ബാപ് - - പ്പാന്റെ പ്രായം
എമ്മ കളിയ സേവാണ് കൊടുക്കുണെ പിന്നെ ഒരേ ഡിഫൻസ് ഉം പതിനൊന്ന് ആൾക്കാരും ബോക്സിന്റെ ഉള്ളിയാ
ആഹ് ആ ഡിഫൻസ് മതില് പോലാണ്
ആഹ് ഓലിക്ക് ഒരു ചാൻസും കൊടുക്കണില്ല സ്പെയിൻനെ പിന്നെ അതില് ഫെറണ്ടോറസ് ഒരു വീക്ക് കളിയന്ന്
ഉം ഒരു എന്തായാലും ഓന്റെ ഡിഫൻസ് അടിപൊളിയാണ് കാപ് വെർതെന്റെ ഏതായാലും ഈ ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ ആഫ്രിക്കൻ രാജ്യങ്ങൾ വെറും ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ ഉള്ളെ രാജ്യ ഏഹ് പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങൾ അടിച്ചിട്ട് നൂറ്റിയാപ്പത് കോ - - ജനങ്ങളൊരു ഇന്ത്യ കളിച്ചൊന്നില്ല അതാണ് സങ്കടം
ആഹ് അതെടങ്ങേറ് നമ്മള് ബാക്കിയുള്ള ടീമിനെ ഇങ്ങനെ പൊക്കി പൊക്കി പറയും നമ്മളെ ഇന്ത്യടെ ഇവിടെ
നമ്മളെ ഇന്ത്യ വേൾഡ് കപ്പിനുണ്ടെ നമ്മക്ക് ബ്രസീലും അർജന്റീനല്ല ഇന്ത്യന്നെ ഉള്ളൂ
ആഹ് അത് അത്ര തന്നെ ഉണ്ടാവൂള്ളേ നമ്മള് വേറെ ആരേയും സപ്പോർട്ട് ചെയ്യൂല
ഇല്ല എന്നാണാവോ ഞാൻ ഇന്ത്യ ഒക്കെ എന്തിനാരും ഇപ്പ നമ്മെ നാട്ട് പറഞ്ഞിട്ട് കാര്യം ഇല്ല ഇവർക്ക്‌ ഇതെ മതം തലേകേറി നിൽക്കുണോരാണ് ഫുൾ മതവും ജാതിയും നോക്കിയ എടുക്കണെ
മതോം ജാതിയല്ല പിന്നെ വല്ല ക്രിക്കറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക
ആ വീശിക്കാൻ എന്താവോ ഇമ്പോർട്ടൻസ് സ്‌ ഫുട്ബോള്നും കൂടെ കൊടുത്തിട്ടുണ്ടേ കാര്യം ണ്ടേയ്നു
ആ നല്ല പ്ലേയേഴ്‌സ്സുംണ്ട് കേരളത്തിന്നാണെലും ഇന്ത്യയിലാണെങ്കിലും
ആ സുനിൽ ചേത്ര ഒന്ന് അവ്ടി എത്ത്ണ എന്ത് കയിവുള്ള പ്ലെയർ ആണെ
എവ്ടിം എത്തീല ഓനൊന്നും ഓനൊക്കെ വേറെ രാജ്യത്ത് ജനിച്ചോണ്ട് വേൾഡ്കപ്പ് കളിക്കല് ഇനി ഉണ്ടാവുമോ
ഔ വേൾഡ് കപ്പ്‌ എടുത്തു കപ്പ്‌ വെക്കണ ആ കപ്പ്‌
നല്ല കളിയുപ്രേയറ
ഉം ബ്രോ പ്പ എന്താ പഠിക്കാണോ?
ഞാൻ പ്ലസ് ടു കഴിഞ് ഇരിക്കയാണ് ബ്രോ എന്ത ചെയ്യണേ
ഞാനും ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിരിക്കയാണ്
ഏ ഏ ഏ മറ്റേ ഏതാ സയൻസ് ഹിമാന്റീസ കോമേഴ്സാ
സ ഞാൻ സയൻസ്
സയൻസ് അത് ശരി
ങ്ങളോ ആ പാസ്സായി പാസ്സായി
ഞാൻ ഹിമാന്റീസാ
ഏ
ആഹ്
ഏതാ നിങ്ങൾക്ക് എന്ത്‌ ഞാനിപ്പൊ എൻട്രൻസ് നോക്കാണ്
എൻട്രൻസോ
ആഹ്
ആ അയ്ന്റെ എക്സാമിന് വെയ്റ്റ് യാവൂലെ
ആ വൈറ്റ്യ്യ ന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് ന്നെ വേണം
ടൈമുണ്ടോ എൻട്രൻസ് എക്സാമിന്
ഇരുവത്തൊന്നാംന്തി
ജൂണോ
ആ ഈ മാസം
ആമ്മ്
അഞ്ച്സം കൂടിണ്ട്
ആ നമ്മള് കപ്പടിക്കുവോ
ഇപ്പ്രാവശ്യം ഇൻക്കാ ഫസ്റ്റ്ത്തെ കളികണ്ടപ്പൊ എന്തൊക്കെയാരി ഒരു ഉറപ്പര് എന്തായാലും മ്മള് തിരിച്ച വരും അത്ര തന്നെ
തിരിച്ച് വരും പക്ഷേ അയ്ല് റാഫീനിം ബാർസ് കളിക്കണ കളിയൊന്നും കളിക്ക്ണ്ല്ല എന്തൊക്കെയ പറ്റീക്ക്ണ് ആവോ
ശ് ക്ക് അറീല ഞ്ഞിപ്പോ അനസറിട്ട് റെഡി ആക്കിയല് ഒരു കപ്പ് കൊണ്ട ഒരു ആറാമത്തെ ഒരു കപ്പ് പ്പ് കണ്ട് എത്ര ആയി ഇരുപത്തിനാല് കൊല്ലായില്ലേ
ആ എല്ലാരെ തൊള്ളേം കേക്കലൊട്ങ്ങി
ഉം കിട്ടാതെ എവ്ടെ പോവാനാ കിട്ടും ആ മ്മള് റെഡിആയി പ്പൊ ഇപ്പൊ എങ്ങനെങ്കിലും കളിച്ചോട്ടോ ആ ലാസ്റ്റ്ത്തെ നാല് കളി അയ്ല് നാല് ആ ക്വാട്ടർ സെമി ഫൈനല് അയ് ഫൈന് ഫൈനലിൽ എത്തിയ ഫൈനല് അയ്ല മര്യാദക്ക് കൾ ച്ചാല് മതി എങ്ങനെങ്കിലും ഒക്കെ സെമി ഫൈനലിൽ എത്തിട്ട
അതിന് നമ്മള് ഗ്രൂപ്പ് സ്റ്റേജ് അതിന് ഒന്നെല്ലെങ്കിൽ നെതർലാന്റിന്റെ ഒപ്പം മുട്ടേണ്ടി വരും അല്ലെങ്കിൽ ജപ്പാന്
ആ അത് ശരിയാണ് അതായത് ഇപ്പോ സമനിലയിട്ടാണ് അത്
ആഹ്
ശ് അത് സുഗായി മൊറോക്കനായ്റ്റ് ഉം മൊറോക്കനെയ്റ്റ് എന്തായാലും സുഖയിട്ട് ജയിച്ചീനു
ആ റാഫീന് എന്ത് കളിയാ കളിക്കണ് എത്ര ചാൻസണ് കിട്ട്ണത്
ആ മറ്റേ ഈ ഈ കോർത്തിയാക ഒക്കെ എത്ര ഹെഡ് മുമ്പ് കൂടെ വന്നോ എത്ര ഹെഡ് എന്റെ പൊന്നെ
ഓന് കുത്താ നോക്കിയപ്പോ നമ്മളെ ലെജൻസ് ഒക്കെ കിടന്ന് ചാടി ഹെഡ് ചെയ്യാ നോക്കിട്ട് അത് കിട്ടും ചെയ്തില്ല
എന്തായാലും അല്ല ഇനിയിപ്പോ ആവൂ അത് കിടിലം കോളേനു അത് പറഞ്ഞാല് അത്രയും പ്ലേസ് മുമ്പിൽ നിന്നിട്ട് അവിടെന്ന് ട്രിബിൾയ്തിട്ട് സൈഡ് അതും സൈഡിൽ കൂടെങ്ങട്ട ആ കോർണർക്ക് തന്നെയാണ് കയറിം ചെയ്തു പവർഫുൾ ഗോൾ തന്നെ അത്
ഉം
അത് ഇന്ന് മെസ്സി മൂന്ന് ഗോൾ അടിച്ചില്ലേ അത്രയും നല്ല ഗോള് മിനീന്റെ ഗോളിനിംകാട്ടി പക്ക മോശം ആണ് ഈ മൂന്ന് ഗോളും അത് സുഖമായിട്ട് ഇട്ട മൂന്ന് ഗോളാണ് മിനിന്റെ ഗോൾ എന്ന് പറഞ്ഞ അവിടെ മുമ്പില ആളുണ്ടായിട്ട് ത വിളിച്ച്
അർജന്റീനയെതിരുള്ള അൽജീരിയയിൽ സിധനശിധന്റെ മകനെ ഈ പ്രാവശം പോരാ
ഫസ്റ്റ് ഫസ്റ്റ് കയ്യുമാട്ടിയ ഗോൾ ബോക്സിന്റെ ഉള്ളിൽ കയറിയത്
അത് ഓൻ നിക്കുന്ന പൊസിഷൻ റെഡിയാവെഞ്ഞിട്ടാണ് ഓൻ ഫസ്റ്റ് കീപ്പ്
അവട്ക്കൊക്കെ നോക്കണ്ട് മൂ മൂത് എന്തൊക്കെ ക്കെണ്ട് വിചാരിച്ചിട്ട് എന്തൊക്കെയ ഒരുമാതിരി കളിയാണ് അർജന്റീന എന്തായാലും അൾജീരിയക്ക് പന്ത് തൊടാൻ കിട്ടണ്ടെ ഫുള് അർജന്റീനന്റെ കൈക്കിൽ ന്നെയാണ് പിന്നെ ഓൾ ജയിച്ചു അപ്പോൾ ത്തന്നെ ഉറപ്പ് ഹാട്രിക് കിട്ടീലെ അത്‍ഭുതം ഒള്ളൂ
ഹാഡ്രിക്ക് അടിച്ചപ്പോൾ ആണ് ഓൾ തൊള്ള മെസ്സി ഗോൾ അടിച്ചില്ലെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല
ആ അത് ഹാഡ്രിക്ക്ന്നെ അത് ചെയ്തു
അയിന് വേണ്ടി മിനിഞ്ഞാന്ന് മറ്റേ അതിന്റെ തലേന്ന് മറ്റേ ഫ്രാൻസ് ജനകല് കളി ഫ്രാൻസ് എമ്പാപ്പ എമ്മ കളിയാ കളിക്ക്ണ്
ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പന് എന്താച്ചാല് എല്ലാ ടീമും കട്ടക്കാ ജപ്പാനും നെതർലൻഡസും ന്റെ എടയില് അയ്ല് നെതർലാൻഡ്സും അങ്ങോട്ട് നെതർലാൻറ്സ് ഒക്കെ ഏത് കള ജപ്പാനൊക്കെ ഏതാ കളി ലാസ്റ്റ് മിനിറ്റിലക്കാ ഗോള്
ജപ്പാന് ഭയങ്കര സ്പീഡ് പ്ളയേഴ ആണ് ഓല് ഓലയിലെ മറ്റേക്ക് എാ വച്ചട്ട സെൻറർ ബേഗുക ഐറ്റ്ല്ല അപ്പൊ ഹെഡ് കോർണർന്ന് ഹഐറ്റ് കോളാവും വേഗം
ഓര് കോച്ച് അടിപൊളെ അവിടന്ന് തന്നെ കറക്റ്റ് ടൈമ ഒക്കെ എഴുത്തി പറഞ്ഞു കൊടുക്കണ്ട്
ഈ ആൻസിലോട്ട കുറച്ച് ആറ്റൂറ്റൂഡ്ടാത അതാ ഈറ ഓനെ കാണുബോൾ തന്നെ
അയ്ഷ് എന്തായാലും മര്യായ്ക്ക് കളിച്ചട്ടിയാ മതി
ആഹ് അത്തന്നെയാണ് ഈ ഒരു വർത്ത വർത്താനത്തിലല്ല കാര്യം കളിച്ചു കാണിച്ചു കൊടുക്കണം
ആഹ്
ഹൈത്തിയടപ്പ ഇ ഇപ്പൊ എന്ത തട്ടി മുട്ടി ജയ്ക്കണെങ്ക ബ്രസീൽ ഗ്രൂ്പ്പ്സ്റ്റേജ് കേയറിട്ട് കാര്യമില്ല
ഇല് യാ
ഏയ് ഇ ഉസ്ച്ച് കേറിട്ട് കാര്യല്ല പിന്നെ സ്കോട്ട്ലാൻഡ വരി
എന്താലും ഞാ അടുത്ത കളിയില് നമ്മുക്ക് കു മരയൊക്കെ കളിച്ചിണ്ടന്നല്ലേ അടുത്ത കളി ആവട്ടെ
ആഹ് ടുത്ത കളി ആവാനന്ന ഇപ്പ വെയിറ്റ് ചെയ്യണ് നമ്മളിപ്പ ഇന്ന് പോർച്ചുഗൽ എന്തായാലും ചെയയിക്കണ്ടാവൂല്ലേ ഡിയർ വല്ല ഡി ആർ ഡോ എന്താല
കോ കോ കോകോ ഡിയർ കോ കോ ആയിക്കൂ ആയിക്കൂ
അത് ഒന്നാമതേ ഓലെ ഡിഫെൻസും മിഡ്ഫീൽഡും എമ്മ സെറ്റാ
ഇപ്രാവശ്യം എന്തായാലും അർജന്റീന കൊണ്ടോവരുത് അത്രയേ പറയാനോള്ളൂ പോർച്ചുഗലോ ബ്രസീലോ ആരും കൊണ്ടായാലും കുഴപ്പില്ല
ഈ പോർച്ചുഗല ഉണ്ടായുന്ന തൊള്ളകേക്കണം വെണ്ടാ
എന്നാലോ ലക്ഷേ ഏറ്റവും വേൾഡ് കപ്പ് ഒന്നും കൂടി അറിയിക്കേണ്ട നെയ്മറിനാണ് വേറെ ഒരു എത്ര അംഗീകാരം അംഗീകാരം കിട്ടാതെ പോയുള്ള പ്ലെയരാണ് പരിക്കോണ്ട് നെയമർ വന്നാ ന്താ വച്ചാല് കൊറെേ ആൾക്കാര് ഓനന്നെ ടാർഗറ്റ് ചെയ്യാണ്
അതാണ്
ഓന വച്ച ഓന പിടിച് നിർത്താൻ കഴിയൂല മറ്റേ ഈ പരിക്കല്ലാതെനെ വേറെ പിടിച്ചെർത്താൻ വണ്ട് ബാക്കിള്ളവർക്ക് അറിയാം അതാണ്
ഉം ഉം എന്ന ഓക്കെ ബ്രോ ഞന്ന് ഓക്കെ പറയ ഞൻ വിളിക്കണ്ട് കേട്ടോ
ആഹ് ആയ്ക്കോട്ട ആയ്ക്കോട്ടെ
ഓക്കെ താങ്ക്യൂ താങ്ക് യൂ
താങ്ക് യു താങ്ക് യു